ഹലോ
ഹലോ കേൾക്കണ്ടാ ഹലോ
കേൾക്കുന്നില്ലേ എനിക്ക് കേൾക്കുന്നില്ല ഏഹ്
വോയിസ് ക്ലിയറാണോ കേൾക്കണ്ടോ എന്താ വിശേഷം സുഖല്ലേ
സുഖം സുഖം സുഖം പിന്നെ എന്താ വിശേഷം ചായല്ല ചോറ് തിന്നുന്നേ ഉള്ളൂ ഞാൻ ഏഹ്
എന്തേന്ന് പണി എവിടെ പോയി
പണിയോ പണിന്ന് വെച്ചാല് ഇന്ന് ഞാൻ ഓരോ തിരക്കിലായിരുന്നേ എനിക്കൊരു സ്ഥലവരൊക്കെ പോവാന അപ്പൊ രാവിലെ പോയ പോക്കാ ഞാന് ഇപ്പൊ കൊറച്ചു നേരമായിട്ടുള്ളൂ വീട്ടില എത്തിട്ട്
എന്ത വിരുന്നു പോയ അതാ വേറെ എന്തേലും ആവശ്യത്തിന
ആഹ് ഞാനും ഓരോ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയതായിരുന്നു
ഉം
അപ്പൊ ഓഹ് അവന് സ്കൂളിൽ പോയി സ്കൂളിന്ന് ഞപ്പോ വന്നു അവനെ കൂട്ടി ഇവിടെ വീട്ടിലെത്തി ഞാനിതാ ചോറ് ഉണ്ടോണ്ടി ഇരിക്ക
എന്തെന്നാ ചോറിന് സ്പെഷ്യല്
ചോറിനോ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യല് കേട്ടാ ഞെട്ടും ഇന്നേ ചോറിന് തക്കാളീന്റെ കറിയും ഉപ്പിലിട്ട മാങ്ങയും കാന്താരി മുളകും
ഉം ഉം ഉപ്പിലിട്ട് മാങ്ങ കാന്താരി മുളക് പൊട്ടിച്ചിട്ട് നെഞ്ഞരടിയ ഉണ്ടല്ലോ തക്കാളിക്കറി ഒന്നും വണ്ട അത് മാത്രം മതി ചോറ്റിക്ക് ഉപ്പിൽ ഇട്ട വെള്ളത്തിൽ ആഹ് ആഹ് ടേസ്റ്റ് ആണ്
വേ വേറൊരു സാധന ഇല്ല എന്നാ അതാ
ഒന്നിനും നിന്നിട്ടുണ്ടാവില്ലെ രാവിലെ പോയിട്ടുണ്ടാവില്ലേ
ആഹ് അന്ന് രാവിലെ പോയതാ രാവിലെ തന്നെ ഇറങ്ങിയതാ ഞാന് കൊച്ചിന് ഞാൻ അങ്ങോട്ട് വിട്ട് അപ്പ തന്നെ അതേപോലെ ഒന്നും കൂടി ഇവിടെ വീട്ടിൽ തന്നെ വന്നു ഡ്രസ്സും മാറി പോയി
ഇ മോ മോൻ വരുമ്പോ എന്താ കഴിക്കും നേരെം എന്താ കഴിക്കുക
അവനതാ അവനിപ്പോ ഉം ഞാൻ ചോറ് കഴിക്കണുന്നത് കണ്ടതുകൊണ്ട് അവന എനിക്ക് രേഷ മാണെന്ന് അന്ന് ഒരു രണ്ടു വാ കഴിച്ചു
ഉം
അത് കഴിച്ചു താന അവിടെ പോയി ആഹ് അവിടെ പോയി ഇരിക്കുന്നു എന്തൊക്കെയോ കളില ഉം എന്തൊക്കെയോ കളിയിലാണവൻ
ഉം വീട്ടില് വേറാരാ
വേറെ ആരുല്ല ഇപ്പ ഞാനും അവനും മാത്രമേ ഉള്ളൂ
ഹസ്ബൻഡോ
പുള്ളി ഉം പണിക്ക് പോയതാ
ഉം
ഇപ്പ വരിയുള്ളൂ കൊറച്ചു നേരം കഴിയുമ്പോഴക്കേ വരും
ഇപ്പ വരുമ്പോ ഒന്നും വേണ്ടേ
ഏഹ്
വരുമ്പോ സ്പെഷ്യലൊന്നും വേ
ആഹ് വരുമ്പോം ചായയും കടിയും എന്തേലൊക്കെ വേണം. ഇന്ന് പണിത്തിരക്ക് കാരണം പുള്ളി ചോറുണ്ണാൻ വന്നതുല്ലാ. അപ്പോ ചോറൊക്കെ ഇവിടെ ബാക്കിയാ അവിടെ കിടക്കുന്നു. കൊച്ചെന്താ വികൃതിയാണോ എന്താ ഒച്ച ഉണ്ടാക്കുന്നേ?
ആഹ് അത് പേരകുട്ടിയാ മോള കുട്ടിയാ ഉം ഉം
ആഹ് ആഹ്
ഉമ്മച്ചീന്റെ അടുത്തക്ക് ഉമ്മച്ചിക്ക് ഓർഡർ സാധനം വന്നിരുന്നു അപ്പോ അതിന്റെ ബോക്സ് പൊട്ടി ക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാ.
ആഹ് ചായുടിച്ചോ?
ഇല്ല ചായുടിക്കാൻ പോയിട്ടില്ല ഫോണായിട്ട് ഇരിക്കായിരുന്നു.
ആഹ് ആഹ്
കോളങ്ങനെ ഓരോരുത്തർക്കു വിളിച്ചോണ്ടിരിക്കായിരുന്നു പോയിട്ടില്ല പോണം ഫോണ് വന്നിട്ട് എന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസൊക്കെ ആയി ഓക്ക് ചെറിയൊരു ആക്‌സിഡന്റ് ഒക്കെയായി വേദന അങ്ങനെ അങ്ങനെ വന്നെയേരുന്നു.
ആണല്ലേ?
ഉം
ആഹ് എങ്ങനെ എങ്ങനെ എങ്ങനെ പറ്റിയതാ?
ഓള് സ്കൂട്ടി ആയിട്ട് പോകലുണ്ടേ അപ്പോ ഓള സ്കൂട്ടി ഒന്ന് ഇതായതാണ് സ്കൂട്ടി ഓള് സൗദീ പോയപ്പോൾ ഓളെ നാത്തൂൻ കൊണ്ടോയിരുന്നു. അപ്പോ അതിനന് എന്തോ പ്രശ് നം ഉണ്ടായിരുന്നു അവക്ക് അറിയില്ലേരുന്നു ഓള് അത് എടുത്ത് പോയേങ്ങനെ അത് സ്പീഡിലാണ് പോയിട്ടേ അടു ത്തതും അത് അങ്ങനെയാണ് പോയിക്കണ്. ഏഹ് ആഹ് അങ്ങനെ പോയിട്ട് എന്നിട്ട് അത് ഒന്നായിട്ട് പുടുത്തം കിട്ടാതായപ്പോ നിറയ വണ്ടി മെയിൻ റോഡ് ഓക്കല്ലേ ഓള് സൈഡില് കിടക്കണ ഒരു പയേ വണ്ടി എന്തോ നിർത്തിട്ടീമേ കൊണ്ടോയി ഇടിച്ചതാ. നിക്കാൻ വേണ്ടീട്ട് വണ്ടി നിക്കാഞ്ഞിട്ട്.
ആണല്ലേ?
ആഹ് അതോണ്ട് ഞാൻ അതുകൊണ്ട് കഴിഞ്ഞു പറയാ ഞാന് കൂടുതലൊന്നും പ റ്റീട്ടില്ലാ എന്നാലും ഓക്ക് കാരണം വേദന പരിക്ക് പുറത്ത് കാണാനൊന്നും ഇല്ല ചെറിയ മുറികളൊക്കെ ഉള്ളായിരുന്നു മുട്ടിന് കാലിന്റവിടെ വേദന രണ്ട് രണ്ട് കൈയും വേദന ഒക്കെയാണ് ഇപ്പോ. അപ്പോ അതിനെ ചികിത്സിക്കോണ്ടും മരന്നയിച്ചുകൊണ്ടും അങ്ങനെ നിക്കുവാണ്.
എല്ലിനൊന്നും പറ്റിട്ടില്ലല്ലോ?
ച ചതവൊക്കെയാന്ന് പറഞ്ഞു ഓക്ക് വീക്കും വേദനൊക്കെയാണ്
ഓഹ് ദൈവത്തിന്റെ എന്തോ ഒരു ഇതുണ്ട് ട്ടോ.
അതെന്നെ ഓള് പറഞ്ഞെ നിറേ വണ്ടിയും വലിയൊരു അമ്പ് റോട്ടില് അമ്പും നിറയേ വണ്ടിയളൊ ക്കെ പോവാ പിന്നെ എന്താ ചെയ്യാ? പോയി അയിന്റെ ഉള്ളിക്ക് എങ്ങാനും കേറിറ്റിണ്ടേ എല്ലാ വണ്ടിയും കൂടി ഒന്നായിട്ട് ആക്സിഡന്റ് ആകൂലേ? മേലെ കേറും ആഹ് മേലെ കേറൊക്കെ ചെയ്യൂലേ വണ്ടികള് ഒന്നാൽ മറിഞ്ഞിട്ടുണ്ടേൽ പോയിറ്റ് ആഹ് അപ്പോ പിന്നെ സെഡില് ഉം പറയണ്ട അപ്പോ സൈഡില് കൊണ്ടോയിറ്റ് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിന്റെ ബാക്കില് വേറൊരു കമ്പി പോ ഇണ്ടായിറഞ്ഞു അപ്പ ഞാൻ അയിമെ കൊണ്ടോയിട്ട് ഇടിച്ചു പറഞ്ഞ് ഓള്.
അതെ ല്ലേ?
വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഷോപ്പില് വേണം ആഹ് പണിക്ക് നിർത്തിയേക്കുവാരുന്നു വണ്ടിയൊക്കെ ഇപ്പോ കിട്ടീട്ടേള്ളൂ നന്നാക്കി. ഉം പിന്നെ കാക്കയൊക്കെ ഇണ്ടല്ലോ കൂട്ടിന് കൂട്ടിന് കാ ക്കെകണ്ടല്ലോ
ആ കാക്ക അത് നോക്കണ്ട
ഉം
കാക്ക പ്രത്യേകിച്ചു നമ്മള് ഭക്ഷണം കഴിക്ക്ണ നേരക്കാവുമ്പോത്ത് വരു അല്ലോ
ഹസ്ബൻഡ് വരുമ്പ എന്താ ചായ കുടിക്കോ അതോ ചോറ് ന്നൊ
ചായക്ക് ഇന്ന് സ്പെഷ്യല് സ്പെഷ്യലൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്
ഏ എന്തേ ഇണ്ടാക്കി
കുമ്പിളപ്പം കുമ്പിളപ്പം നിങ്ങള
ആ ആണോ രാവിൽത്തെ രാവിലെ അതെയ്ര്ന്നു
രാവിലെ വേറ ആയിരുന്നു
ഉം
ആ രാവിലെ വേറായിരുന്നു ഇണ്ടാക്കിര്ന്ന് ചപ്പാത്തി ആയിരുന്നു അപ്പൊ ഞാന് ഇതും കൂടെ ഒന്ന്
റ്റ് പോയതയ്കാര ലെ വന്ന്ട്ട് ടൈമ് ഇണ്ടാവൂലചിട്ട്
ആ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാ
ഏ മോൻ കഴി
അതെ ചക്ക ചക്ക പഴുത്ത ചക്ക ഇണ്ടായിരുന്നേ ചക്ക ചക്ക ഇട്ടിട്ട് ഉം അറിയ അറിയോന്നറിയത്തില്ല എനിക്ക് ആ എല എങ്ങനെന്നറിയോ എട എടന്നലാന്ന് പറിം
എന്തിന്റെ എലെണ്
എ എടന്നല അത് എടലമരല്ലേ
എന്താന്നന്നെ ഇൻക്കറീല
നമ്മളെ കറുകപ്പട്ടന്റെ മരം കണ്ടില്ലേ അതിന്റെ എലന്റെ വാസന ഉള്ള ഒരു മ മരണ്ടല്ലോ
ആ അതാണ്
എടല മരം അതെന്താപ്പൊ അങ്ങനെ എന്താ പിന്നെ വേറൊരു പേര്ണ്ട് അത് ഇൻക്ക് അറിയത്തില്ല
ആ അല്ല ഈ പാ പറമ്പ്കൾലൊക്കെ ആ എല ഇഷ്ടം പോണം കാൺല്ണ്ട് അത് നല്ലതാണോ ആ എല അത് കറുഗാപ്പട്ടന്റെ എലപോലള്ള ഒരു നീണ്ടൊരു എലആയി പർമ്പിലൊക്കെ ഇണ്ടാവും ആ ഈ പർമ്പിൽ ഞങ്ങളെ പർമ്പിലൊക്കെ ഇഷ് ടം പോലണ്ട് പക്ഷെ അത് ഉപയൊഗിക്കാം പറ്റൊ അങ്ങനെ
ഓ അത് ലാണ് ഇത് ഉണ്ടാക്കണ്ടേ റെവം ചക്കേം തേങ്ങ ഏലക്കായ ശർക്കര നല്ല ജീരകം ഇതൊക്കെ നല്ല പോലെ ചേർത്ത്ട്ട്
പ പ പഴുത്ത ച്ചക്ക ലെ പ പഴഞ്ചക്കെണോ വര്ക്കച്ചക്കെണോ
ഏഹ്
പയംഞ്ചക്കെ വര്ക്ക ചക്കെ
ഒര് ഏത് ചക്കിം പറ്റും ഏതായാലും നല്ല രുചിയാ
അല്ല ഈ പഴുത്ത ചക്കങ്ങനെ മിക്സില് അടി
പഴുത്ത ചക്ക ആ പച്ച തന്നെ നമ്മള് മിക്സിലോന്ന് മെല്ലൊന്ന് കറക്കീട്ട്
ആഹ്
ഉണ്ടാക്ക
പച്ച ചക്ക ആയിട്ട ഇണ്ടാക്ക
പച്ച ചക്ക ആ പച്ച ചക്ക പഴുത്തത് പഴം ഇണ്ടല്ലോ പഴം പഴം അതെട്ത്തിട്ട് ഇതേപോലെ മിക്സിന്റെ ജാർല് ഇട്ടിട്ട് നല്ല പോലെ
ആ
ഉ ഫ്രഷ് ചെയ്തിട്ട് ഈ ഈ നല്ല റവ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് അയ്നകത്ത് തേങ്ങയും ഞാനീ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് അടയണം
തേങിൻ പിന്നെ എന്തൊക്കെ ഇട്ട് ശർക്കര
തേങ്ങ ശർക്കര നല്ലജീരകം മേലക്കായ ചക്ക
ഉം
തെല്ലകട കൂട്ടി എന്നിട്ട് നല്ലോണ്ണം മിക്സ് ആഹ് നല്ല പോലെ ഉഷാറാക്കിട്ട്
ഉം
എന്നിട്ട് ഈ ഇലക്കകത്ത് ഒരു ഈ ഇല മടക്കുന്ന ഒരു രീതിയുണ്ട്
ആഹ് ഒരു കുമ്പിള് കുത്തി കാണ്ട് ഇങ്ങനല്ലേ
പോലെ ആ തണ്ട് കൂട്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോം തണ്ട് കൂട്ടി എടുക്കണം ആഹ് ആ തണ്ടുകൊണ്ട് തന്നെയണ കു എത്തി വെക്കുന്നത് അത്ങ്ങനെ നമ്മള് നമ്മൾ കോണാകൃതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് അതിനകത്ത് ഇത് ഫില്ല് ചെയ്ത് എന്നിട്ട് അതങ്ങനെ
ആഹ് ഇഡരി ചെമ്പലും ഒക്കെല്ലാ
ആഹ് ഇഡലി ചമ്പില് ആ ആവിക്ക്
കൊക്കൂല അല്ല അയിരങ്ങനെ മാവ് ലൂസ് ഉണ്ടാവും അത ടൈ റ്റായിട്ടണോ അല്ലെ അയ്ൽ ഒഴിക്കുമ്പോ
നല്ല നല്ല ലൂസ് ആക്കരുത് കുറച്ചൊരു ലൂസും വേണം നല്ല ലൂസ ആക്കാ ഒരു അത്യാവശ്യം നമ്മള കൈക്കൊണ്ട് ഒരു വിരലങ്ങനെ നല്ല ഒന്ന് കഴിഞ്ഞാല്
ഉം റ്റും ഉം ഉം അങ്ങനല്ല അത പിന്നെ ആവിെറ്റീട്ട എടുക്കല്ലേ
ആഹ് അ
എന്നിട്ട് പിന്നെ ങ്ങളാങ്ങനെ പാത്രത്തിലക്ക് കൊ കൊട്ടു അത അയ്ന്നന്നെ അങ്ങനെ
അങ്ങനെയല്ല അത് ഒരെണ്ണം ഒരെണ്ണ ആയിട്ടല്ലേ നമ്മൾ പാത്രത്തിനകത്ത് വെക്കുന്നേ ഓരോ ഓരോ ഇലക്കകത്തെയ ഓരോണ്ണംല്ല ഉണ്ടാക്കുന്ന
ോ അങ്ങനെ ആവി കയറ്റി വെക്കല്ലെ അല്ല ദോഷം ഒന്നുല്ല്യല്ലേ നമ്മള ഈ കാട്ടില് കായത്തോടും ആഹ്
ഒരെണ്ണ ഒരെണ് എടുത്ത് കഴിക്കാ
ആഹ് പറമ്പില് കാണണല്ല അത് കേടൊന്നുംല്ലായിരിക്കുംല്ലേ കാട്ട കാട്ടിൽ അങ്ങനെ ഒരു കാട്ടി വില പോലെ അങ്ങനെ കാണാ ഞങ്ങളെ പറമ്പിൽ ഇഷ്ടം പോലെണ്ടായിരുന്നു
ഉം അത് അത് ചില സമയത്ത് കിട്ടും കിട്ടാൻ പണിയാണ് നല്ല ഇല കിട്ടണം
ഉല്ല അപ്പ ഞാൻ പറയുന്ന കാട് ചെടിയാണ് ഞാൻ എന്നിട്ട് ഇവരോട് കറുകാപ്പട്ടന്റെ ഇലയാണ് ഇന്നോട് മണക്കാൻ വേറെരു ത് അപ്പൊ ഞാൻ പറയത് കറുകാൻ പേട്ടേന്നല്ല എന്തോ കാട്ടുത്തേലാണ് പറയും ഞങ്ങള പറമ്പിലുണ്ട അല്ല നീളുള്ള ഇലയാണല്ലോ കുത്താനും കുമ്പിളിത്താനൊക്കെ പള്ളാ അതെല്ലാംങ്ങള് ഉദ്ദേശിക്കണ് ആഹ് വല്ല അവി കേറുമ്പോ നമ്മുക്ക് ദോഷംള്ളതൊന്നും ആവൂലല്ലേ
ഉം ഒരു കുഴപ്പല്ല ഞാൻ ഇവിടെ ചക്ക കിട്ടുമ്പോക്കെ ഉണ്ടാക്കുന്നതല്ലേ
പച്ചച്ചക്ക ആയിട്ട ഉണ്ടാക്ക പൈത്തക്ക ഉണ്ടാക്കുക രണ്ടയിറ്റം ഉണ്ടാക്കാൻ പറ്റുവോ
ഇല്ല പഴുത്ത ചാക്കനോടെ ഉണ്ടാക്കാൻ പടു
ഉം അത് ഭരിക്കാനും കുഴപ്പല്ലല്ലേ ഏഹ് വരിക്കച്ചക്കെ പറ്റൂലല്ലേ
പഴം കൊണ്ടല്ലേ അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ വരിക്കീം പറ്റും കൂഴെൻ പറ്റും
അല്ല വരിക്കായാലും ഞമ്മള് മിക്സിയിലട്ട് കറക്കുമ്പോ പഴം പോലെ ആവുമല്ലോ അല്ല അരിമാവേ ഉണ്ടൊന്നും ചേർക്കൂല്ല
അരിമാവ് ചേർത്തിട്ട് അരിമാവ് ചേർത്തിട്ടുണ്ടാക്ക റവയും ചേർത്തിട്ടുണ്ടാക്കു രണ്ടിലും ഉണ്ടാക്കിയാലും രുചിയാ
ഇൻശാ അള്ളാ ഒന്ന്ഉണ്ടാക്കി നോക്കണം എന്താ ക്ണ് ആഹ് ആയിക്കോട്ടെ അപ്പം കേട്ട് കേട്ട് അവിടെ എത്തി ശെരി